നോർ ന്ത് സുരക്ഷ സുരക്ഷ ആഹ ഹലോ
ആൻ
നമസ്കാരം തെ സു ആ കേൾക്കുന്നുണ്ട് വ്യക്തമാകുന്നില്ലേ?
ആഹ ഇണ്ട് ഓക്കെയാണ്.
ഇത് സുരക്ഷ ഉറപ്പിക്കാൻ വേണ്ടി വിളിക്കാണ്. ഇപ്പൊ ഞമ്മളെ ഒരുപാട് സ്ഥലങ്ങൾല് മയക്കാലം. ത്ത് ഉരുൾപൊട്ടൽക്കും സാധ്യതണ്ട്. അപ്പോ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തില് നിങ്ങൾ താമസി സിക്കുന്ന സ്ഥലോം ഇതുപോലെ മണ്ണ് മണ്ണുരുൾപൊട്ടാൻ സാധ്യതയുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ അവിട്ന്ന്. താമസം മാറേണ്ട ആവശ്യമുണ്ട്. അപ്പോ അതിനെ നിങ്ങള് പെട്ടെന്ന് അ തന്നെ അവിടുന്ന് താമസം മാറണം.
ഓക്കെ ഇവിടെ കഴിഞ്ഞ പ്രാ രണ്ടായിരത്തി പതിനെട്ട് ആ സമയത്തൊക്കെ? ഉണ്ടായിട്ടുണ്ട് ചെറുതായിട്ട് ഉരുൾപൊട്ടലും മണ്ണടിച്ചിലൊക്കെ.
കുറച് വർഷങ്ങൾക്ക് മുമ്പ് അന്ന് ഞങ്ങൾ ഇവിടെ ഒരു അടു ഇ ഒരു സ്കൂളിലൊക്കെയാണ്. ഇതായിട്ട് നിന്നിരുന്നത്. ഇവിടെ അടുത്തൊരു സ്കൂൾുണ്ട്.
ആ ആ
ഉം പിന്നകൊ പിന്നത്തെ വർഷങ്ങളൊന്നും അധി അങ്ങനെ ഉരുൾപ്പെൊട്ടിട്ടൊന്നുമല്ല. എന്നാ നല്ല ശക്തമായ മഴയിലും ഇതിലൊക്കെ തന്നെ ഉള്ളൂ അത്ര പ്രശ്ന ഉണ്ടായിട്ട് നേരിട്ട് ഇന്നത്തെ കാലത്ത് നല്ല മഴ പെയ്താലും. എന്തോലൊരു പേടിപൊലെ സൗചന്യം നികുന്ന്ചേലും ഇങ്ങനെ.. വെല്ല്യരീതിക്ക്‌ള് ഉരുൾപെട്ടലോ. മണ്ണൊലിച്ചിലോ. ഒന്നും അല്ലാ സംഭവായിട്ട്ണ്ടായിട്ടില്ല. ശ്
അതെ. അതെ പിന്നെ ഇതിപ്പോ കഴിഞ്ഞ പ്രാവശ്യ അത്ര. വല്ല്യേ രീതിയിലുള്ള മണ്ണിടിച്ചിൽ ണ്ടായിട്ടില്ലാന്ന് പറഞ്ഞിട്ട് കാര്യമുല്ല. കാരണംന്തേച്ചാല് നമക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത എന്താ വയനാട്ട് എന്താ ആ സ്ഥലങ്ങളിലൊക്കെ എന്തെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സ്ഥീയില് പെട്ടെന്നായിരുന്നു മണ്ണിടിച്ചില് ണ്ടായിരുന്നത് ഓ. അത്തരത്തില്ല്. മണ്ണ്ടി കുലന്നുള്ളത് ല് എന്ത അവടെ താമസിക്കുന്ന അപകടമായിട്ട് തോന്നുണ്ട് കാരണം അവടുത്തെ മണ്ണിന്റെ സ്ഥിതിയൊക്കെ ശാസ്ത്രംന്തയിരീശ്യ ര്. പറയുന്നത് കെട്ടെന്നുള്ള മണ്ണിടിച്ചിൽന് സാധ്യതയിണ്ട്ന്നാണ് പ്പൊ ഒരു സാധാരണ മനുഷ്യന്റെ കണ്ണിലൂടെ നോരു ഒരുപക്ഷെ നോക്കിയപ്പോ മനസ്സിലാകാൻ സാധിക്കണംന്നില്ല ഇപ്പൊ നിരീശ്യരുടെ അഭിപ്രായതാ അഭിപ്രായം. അനിച്ചുവെങ്കിലും. നിങ്ങള്. ഉടനടി പെട്ടെന്ന് അവിടുന്ന്.. കയ്ഞ്ഞ. സുരക്ഷ ഉള്ള സ്ഥലത്തേക്ക് മാറി നിൽക്കണന്നാണ്. ഇപ്പോ പറയാൻള്ളത്
ആ, ആ, ഇവിടെ മാറി നിക്കാച്ചാ. അയി നുള്ള സംവിധാനങ്ങള്. നിങ്ങൾ ചെയ്തുതരോ അപ്പ ഞങ്ങ്ക്ക് അയിനനുസരിച്ചുള്ള.. ത്താമസിക്കാനുള്ള. സൗകര്യള്ള. ഒരു സ്ഥലം
ഇതിപ്പോ ഞങ്ങളിപ്പോ പെട്ടെന്ന് ച്ചിര ത്തിലുള്ളരു എന്ത പ്രർത്തനവണ്ടേ ഇതിന് എല്ലാവർക്കും കാമസിക്കാള്ളേ സ്ഥല അങ്ങള് ഒരുക്കി വെച്ചിട്ടില്ല പ്പ. തൽക്കാലയിട്ട്. നിങ്ങള് നിങ്ങളുടെ പരിചരക്കാരുടെ. വീട്ടിലേക്കോ. അല്ലെങ്കി. കുടുംബക്കാരുടെ വീട്ടിലേക്കൊക്കെ ഒന്ന് മാറി നിക്കണ ടൈം വരും ഒന്ന്
ആ, ആ, ഓക്കെ, ഒക്കേ മ്മ്
അപ്പൊ നിങ്ങൾ മാത്രണോ ആ സ്ഥലത്ത് താമസിക്കുന്നതോ
അല്ല. ചുറ്റു ചുറ്റുവാടും. അത്യാവശ്യ ഒരു പത്തിരുപത്. വീടുകളുണ്ടാവും. നിങ്ങളെല്ലാനല്ല ശക്തമാം മഴയാവുമ്പോഴുതേല്. വീട്ടില് മാറി നിക്കല്ണ്ട് ഒരു. മ്. രണ്ടായിരത്തി. പതിനെട്ടിലാ നല്ലോണ്. മണ്ണിടിഞ്ഞ് ത സംഭവം ഉണ്ടയത അന്ന് പിന്നെ. ഹേ. പെ അന്ന് ഇത്. ത് മുന്നേന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ലല്ലോ ഫസ്റ്റ് ടൈം അല്ലെന്ന് ന്ന്.. കൊറേ വർശ് ളക്. ശേഷം അത്രയും ശക്തമായ മഴ പെയ്യും വന്ന് ഉരു ഉരുൾപൊട്ടലൊക്കെ ണ്ടായിര്ന്നത് അന്ന് പെട്ടന്ന് ആയതോണ്ട് ഇവിടെ അടുത്തൊരു സ്കൂളിലേക്ക് മാറി നിന്നു ഇപ്പൊ ശക്തമായ മഴ പെയ്യാണെങ്കി ഇതേല് വീട്ടിലും വീട്ടിന്ന് മാറി നിക്കലുണ്ട് ഞങ്ങള ഇവിടെ ഒരു പത്തിരുപത് വീട്ടുകാരുണ്ട് അവരൊക്കെ ഇതേപലെ വീട് മാറി നിക്കലുണ്ട് ഉം
ഈ മ എന്താ മണ്ണിടിച്ചില് പെട്ടെന്നുള്ള മണ്ണിടിച്ചിലിന് സാധ്യത ഉണ്ടായതോണ്ട്. തന്നെ അങ്ങട്ട് വാഹനം പറ എന്താ അയക്കുക എന്നുള്ളത് ബുദ്ധിപരമായ കാര്യമല്ല കാരണം പെട്ടെന്ന് മണ്ണിടിച്ചിലുണ്ടാവുമ്പോ വാഹനം അതിലേ അപകട ത്തിൽപ്പെടാൻ ചാൻസുണ്ട് അപ്പോ സുരക്ഷ എന്താ സേവനം ചെയ്യുന്ന വ്യക്തികൾ അതിൽ പെട്ടെന്ന് പെട്ടുമരിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ നിങ്ങൾ തന്നെ നിങ്ങള് നിങ്ങൾക്ക് തന്നെ പരമാവധി എന്താ നിങ്ങളുടെ അയൽപക്കത്തോ അല്ലെങ്കി നിങ്ങളുടെ കുടുംബക്കാരു ലേക്കോ ഒക്കെ വീട്ടിലേക്ക് മാറി താമസിക കാരണം നിങ്ങളുടെ വീട് നിൽക്കുന്ന പരിസരത്താണ് ഇപ്പൊ നിരീക്ഷകരുടെ അഭിപ്രായത്തില് മണ്ണിടിച്ചില് കാരണം കഴിഞ്ഞ പ്രാവശ്യം പെയ്ത മണ്ണ് ന്താ മഴ ഒരുപാടുണ്ട് അതിനപ്പുറം ഇപ്രാവശ്യം കുറച്ചാണ് പെയ്തിട്ടണ്ടെങ്കിൽ വ എന്താ വെള്ളം ഒരുപാട് തന്നെ മന്താ ആ മലയുടെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ പെട്ടെന്നുള്ള മണ്ണിടിച്ചിൽ തന്നെ ചാ എന്താ സാധ്യതയുണ്ട് എന്നാണ് നിരീക്ഷകരുടെ അഭിപ്രായം
ആഹ ആയിക്കോട്ടെ അത് പെട്ടെന്നായിരിക്കുംആ നമ്മക്കൊന്നും സിന്നിക്കാമ്പലം കഴിയാതല്ലെ കഴിഞ്ഞ വർഷം വയനാട് ചൂരൽ മലയിൽ ഉണ്ടായ അപകടങ്ങളൊക്കെ അന്നാ ഒരൊറ്റ രാത് രാത്രി കൊണ്ടല്ലേ രാത്രി സാധാരണ പോലെ കിടന്ന നേരം എവിടു നീച്ചപ്പോളല്ലേ ഒരു പ്രദേശത്തെ ആളുകൾ തന്നെ മുഴുവ മണ്ണിനടിയിൽ പെട്ടിട്ടും വെള്ളത്തില് ഒലിച്ചു പോയിട്ടും ഒക്കെ ഉള്ള സംഭവം
അതെ അപ്പൊ ഞങ്ങൾ നിങ്ങള തന്നെ വിളിക്കാൻ കാരണം ഇപ്പ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ ചുറ്റുപാട് ഒരുപാട് എന്താ വീടുക നിങ്ങൾ പറഞ്ഞേ പ്പാ അ അവരുടെ ജനപ്രിതി എന്ന നിലക്കാണ് നിങ്ങളെ വിളിക്കണ കാരണം അവരൊക്കെ നിങ്ങളാണ് പറഞ് മനസ്സിലാക്കണം കാരണം ഇതിന്‌ മുമ്പ് ഞങ്ങൾ വയനാട് ന്താ അതുപോലെ ഉരുൾപൊട്ടൽ ഉണ്ടാവുന്നതിന് തൊ തൊട്ട് മുമ്പ് തന്നെ ഒരു നാല് ദിവസം മുമ്പ് തന്നെ ഞങ്ങ അവർക്ക് വിളിച്ചു പറഞ്ഞിരുന്നു അവിടെ മണ്ണടിച്ചിലിന്റെ സാധ്യയുണ്ട് പക്ഷെ ഈ നാടിനോടുള്ള സ്നേഹം വീടിനോടുള്ള സ്നേഹം കൊണ്ടൊക്കെ അവര് ഇത്തരത്തിൽ വി എന്താ പ്രായമായവരൊക്കെ വീട് നിന്ന് വിട്ടു മാറി മറ്റു വീട്ടിലേക്ക് താമസിക്കണ അവർ ഭയങ്കര എന്താ മടി കാണിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അവരൊക്കെ പറ മനസ്സിലാക്കുക എന്നുള്ളത് കുറച്ച് പ്രയാസകരമായ കാര്യമാണ് അപ്പൊ നിങ്ങൾ തന്നെയാ അവിടെ ഓരോ വീട്ടിലേക്കും ഇറങ്ങി ചെന്ന് അവരോട് ഈ എന്താ അതിന്റെ ഭീകരതയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അവരെ മറ്റു അവരുടെ ദൂരത്തുള്ള അതാത് സുരക്ഷയായ സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിക്കണ നിങ്ങളുടെ കടമയാണെന്നാണ് ഈ സമയത്ത് നിങ്ങൾ ഇപ്പൊ ഞങ്ങൾക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളേ
ഓക്കെ എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ ശ്രമിക്കാം ഇതുപോലെ പ്രാ പ്രായായ വീട്ടില് ഉള്ളവര് അങ്ങനത്തെ ഒരാ കാരം അധിപ്പം വീട്ടിൽ നിന്ന് മാറി താമസിക്കാ നിരസിക്കുക അവർക്ക് അവരുടെ സ്വന്തം വീട്ടിൽ തന്നെ നിക്കണം ആ ഒരു ചുറ്റുപാട്ടിൽ നിന്ന് ച്ചു ചുറ്റുപാടും തന്നെ വേണം എന്നൊക്കെ കുറച്ചൊക്കെ വയസ്സായ ആളുകളായിരിക്കും കൂടുതൽ ഇതിനോട് എതിർക്കുന്നത് എന്നാലും എന്റെ കഴിവിന്റെ പരമാവധി ഞാ അവരോട് പറഞ്ഞ് മാറി താമസി ക്ക പറയാൻ ശ്രമിച്ചോളാം
ശരി പിന്നെ അവിടെ ഇപ്പൊ എന്താ നല്ല ഭയങ്കര ആരോഗ്യ ക്ഷമത ആരോഗ്യം ക്ഷയിച്ച വ്യക്തികൾ ആരും ഇല്ലല്ലോ കാരണം അവർക്ക് വേണ്ടി പ്രത്യേക വാഹനങ്ങളൊക്കെ പറഞ്ഞയക്കേണ്ടര അവസ്ഥയാണ് അപ്പൊ അവർക്ക് ആര്ക്കെങ്കിലും അത്തരത്തില അതാ ആശുപത്രിയിലേക്കെ അല്ലെങ്കിൽ ആരോഗ്യം ഇല്ലാത്ത എന്താ
ഒന്ന് രണ്ട് വീട്ടിലൊക്കെ ഉണ്ട് ഒരു ശ്വാസം മുട്ടി ഒരു വയസ്സായാളും പിന്നെ വയ്യാതെ കിടക്കണ ഒരു ചേച്ചിയൊക്കെ ഉണ്ട് ഇവിടെ രണ്ട്‌ വട്ടം തന്നെ ഉള്ളൂ പിന്നെ മറ്റുള്ളവരൊക്കെ അത്യാവശ്യം ആരോഗ്യമായ വ്യക്തികൾ തന്നെയാണ് പക്ഷെ അവിടെ പ്രായത്തിന്റേത് കൊണ്ട് സ്വന്തംമായിട്ടൊന്ന് മാറി നിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് കാണിക്കുന്ന
വ്യക്തികള ഇക്കാൻ സാധ്യത അന സ്വന്തം വീ ഇന്ന് മാറി നിക്കില്ല എന്നുള്ള ഒരു അങ്ങനത്തെ ഒരു ചിന്താഗതിയിലൊരു മൂന്നാല് വീടുകളുണ്ട് വയസ്സായവരുള്ള രണ്ട് വീട് മാത്രം ഉള്ളൂ ശ്വാസംമുട്ടിന്റെ അയാള് ഇങ്ങനെ പൊറത്തെക്കൊന്നും വല്ലാതെ ഇറങ്ങൂല ഒരാളെ സഹായം ഇല്ലാതെ വണ്ടി ഇല്ലാതെ ഒന്നും തീരെ പുറത്തിറങ്ങാത്തൊരു വ്യക്തിയുണ്ട്
ആ ഇപ്പോ നേരത്തെ പറഞ്ഞത് പോല ന്നെ ഇതുപോലെ വീട് വിട്ട് മറ്റു വീട്ടിലേക്ക് മാറി താമസിക്കുന്നു നിരസിക്കുന്നു പറഞ്ഞു അതിനെ കുറിച്ച് വലിയ ഭയങ്കര ഭയപ്പെടേണ്ട ആവശ്യല്ല കാരണം കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന വയനാട് ദുരന്തം അതെല്ലാം എല്ലാവർക്കും പാഠമായി അപ്പൊ അത്തരത്തിൽ അവർക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ബോധിപ്പിക്കാൻ സാധിക്കുന്ന കാര്യമേ ഉള്ളൂ പിന്നെ ഇത്തരത്തിൽ ആരോഗ്യം എന്താ മറ്റേശയിച്ച വ്യക്തികൾക്ക് അത്തരത്തിലുള്ള അത്യാഹിതമായ വ്യക്തികൾക്ക് ഞങ്ങൾ പ്രത്യേകമായ വാഹനങ്ങൾ പറഞ്ഞ് അയക്കണ്ട് അവർക്ക് ഇത്തര ഈ സമയത്ത് തീരാത്ത സമയത്തൊക്കെ അവരെ കൊണ്ട് എന്താ ഈ മല ഇറങ്ങി സുരക്ഷമായ സ്ഥലത്തേക്ക് മാറി നിൽക്കുക എന്നുള്ളത് പ്രായോഗികമായ കാര്യമല്ല അപ്പൊ അവർക്ക് വേണ്ടി മാത്രേ ഞങ്ങള് പ്രത്യേകമായ വാഹനങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞയക്കണ്ട് അപ്പൊ നിങ്ങള് ഈ സമയം ഒട്ടും സമയം പാഴാക്കാതെ ഇപ്പോ തന്നെ ഇതിനുള്ള സജ്ജീവമായ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കണം
ഓ ഞാൻ ശ്രമിക്കാന്റെ കഴിവിന്റെ പരമാവധി അവർക്ക് ഒറ്റക്ക് വണ്ടി ഇതില്ലാത്ത സൗകര്യങ്ങളൊന്നും ഇല്ലാതെ പുറത്തു പോകാൻ പറ്റാത്തൊരവസ്ഥ സ്ഥയാണ് ഉം
പിന്നെ നമ്മൾ ഈ മനുഷ്യന്മാരുടെ കാര്യങ്ങളൊക്കെ ഇത്ര കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും പിന്നെ അവിടെ ഒരുപാട് മലപ്രദേശയൊണ്ട് തന്നെ അവിടെ ഒരുപാട് കന്നുകാലികളും പിന്നെ വളർ ത്തു മൃഗങ്ങളൊക്കെ ഉണ്ടാവും അപ്പ അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകമായ വാ ഹനം അയക്കണ്ട് കാരണം നമ്മള് മനുഷ്യരെ പോലെ തന്നെ അവരെ ഒരു ജീവനാണ് അപ്പം അവരെ നമ്മള് പരിഗണിക്കണം കാരണം പെട്ടെന്ന് നമ്മുടെ ജീവനെ രക്ഷിക്കാൻ വേണ്ടി പെട്ടന്ന് എന്ത സുരക്ഷമായ സ്ഥലത്തേക്ക് മാ മാറിനിൽക്കുമ്പോ അവരെ അവിടെതെ ഇട്ട് പോരാൻ പറ്റൂലല്ലോ അപ്പൊ അതുകൊണ്ട് നമുക്ക് പ്രത്യേകമായ വാ ഹനങ്ങൾ അവർക്കും പറഞ്ഞ ക്കുന്നുണ്ട് അപ്പൊ നിങ്ങള് അതിനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെ കണ്ടറിഞ്ഞ് ചെയ്യണം
ആ അത് ഇവിടുത്തെ ഒരു ആകെ വരുമാന മാർഗം എന്നുള്ളത് ഈ കന്നുകാലികളെ വളർത്തിട്ടും അതിന് പാല് കറന്ന് കൊണ്ട് കൊടുത്തിട്ടും അങ്ങനത്തൊക്കെ ഉള്ള ഒരു വരുമാന മാർഗത്തോടെയാണ് ഇവിടെല്ലാം അധിക ജനങ്ങളും താമസിക്കുന്നത് അപ്പൊ അതും മനുഷ്യന്റെ പോലെ ജീവൻ നൽപ്പിച്ച് അവ അവകളെയ സംരക്ഷിക്കണം എന്നുള്ളത്
അതെ പിന്നെ ഇപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം എന്താ മനസ്സായിന്ന് ക കാരണം ഇ ഇ ഇനിയും ഇതുപോലെ പല സ്ഥലങ്ങളിലേക്കെ ഉത്തരത്തിലുള്ള അത്യാവശ്യംന്താ അത്യാവശ്യമായി വിളിക്കേണ്ടതുണ്ട് അപ്പോ എന്താ ഒരുപാട് സമയം ഇപ്പോ തന്നെ വൈകിയിട്ടുണ്ട് കാരണം പല പ്രദേശങ്ങളും ഇതുപോലെ അപകട സാധ്യത നിറഞ്ഞ പ്രദേശ ങ്ങളാണ് ഓട്ട ഒട്ടനവിദി പ്രദേശ ഇനിയും വിളിക്കണം അപ്പൊ നിങ്ങള് ഈ ഞാൻ ഇ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രത്യേകം മാനിച്ചു കൊണ്ട് എന്താ ഒട്ടും സമയം കളയാതെ എന്താ വളരെ വേഗത്തിൽ തന്നെ നടപടികളൊക്കെ പെട്ടെന്ന് എടുക്കണം കാരണം എന്താ മ എന്താ നാടിന്റെ പ്രശ്നമാണ് നാടിലെ മൊത്തം ജനങ്ങളുടെ പ്രശ്നമാണ് അപ്പോപെട്ടെന്ന് തന്നെ എല്ലാവരെയും സുരക്ഷിമായ സ്ഥലത്തേക്ക് പാർപ്പിക്കൻ നിങ്ങള് അതിന മുൻഗണന എടുത്ത് നേതൃതം നൽകണംഎ ന്ന് ഇപ്പ തന്നെ പറയാണ് കാരണം ഇനി ഒരുപാട് സ്ഥലങ്ങളൊക്കവിളിക്കാറുണ്ട് അപ്പൊ ശരി ശ